ആ
എന്തൊക്കെ വിശേഷം
ആഹ് നല്ല വിശേഷം കേൾക്കില്ലേ
കേക്കിണില്ലേ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്. മറ്റേങ്ങനെ ചെറിയൊരു, ഒന്നുല്ല. ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കേനി. പിന്നെ ഇന്നും വല്ല മഴൊന്നുംല്ലല്ലോ? തുണിയാളക് ക്ക് ഇങ്ങനെ ചിക്കാട്ടീനി. പിന്ന ഓരോന്നോരോന്ന് എട്ത്തെക്കാ. തുണിയാളേ ചിക്കാട്ടീനി. അപ്പൊ ഒണങ്ങിയേത് ഇങ്ങനെ എടുത്തക്കാ. ഇന്നിങ്ങനെ കൊറച്ച് വെളിച്ചൊക്കെ വന്നോണ്ടേ. മഴല്ലല്ലോ? രാവിലെ ആറ് മണിക്ക് നല്ല മഴ ഇണ്ടായിനി. കൊറേ ചിക്കിയത് കൊറേ ഒണങ്ങീന്. ഇപ്പൊ കിട്ട കിട്ടീ വിചാരിച്ച്.
ആഹ് ഇന്ന് ഇബടീം മഴ കൊറവാ. ഇവിടെ രാവിലെ ഒമ്പത് മണിക്കായിരുന്നു നല്ല മഴ.
ഏഹ്. അയ്ശരി. ഇവിടെ ആറ് മണിക്ക്. ആറ് മണിയാകാൻ നേരത്ത് ഭയങ്കര കാറ്റും മഴയു. അതിന്റെ ശേഷം അങ്ങനെ പെയ്തീല്ല. എന്നാ പറയാ രണ്ട് മൂന്ന് ദിവസണ്ടായി മോളേ. ക്കാനെ. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എട്ത്തക്കാ. കൊറേയൊക്കെ ഒണങ്ങി കിട്ടി. ഉം.
അയ്ശ
എന്ത പിന്നെ? ഇങ്ങള് ചായയൊക്കെ കുടിച്ചോ?
ഏയ് ഞാൻ ചായ കുടിക്കലില്ല. ഉ ഉ ഹ് ഹ് ക്ക് ചായ ഇഷ്ടല്ല. ഹോർലിക്സും ബൂസ്റ്റും കുടിക്കൂല. എന്ന ചായ രാവിലെ രാവിലെ കടീക്കൊക്കെ ചായകെ കുടിക്കും. അതേപോലെ വൈന്നേരത്തെ എന്തെലും കടി കാര്യായിട്ടൊക്കെ ഇണ്ടെങ്കില് അപ്പളും ലേശൊക്കെ. വല്ലാതെയൊന്നും കുടിക്കണ ഇഷ്ടല്ല.
ആഹ് ആഹ് അത് ശരി.
ഉം.
പിന്നെ. എന്താ കടികളൊക്കെ, ഫുഡ്ഡൊക്കെ ഇണ്ടാക്കു.
ഉം. ഫുഡ്ഡ്ണ്ടാക്കി. ഇന്ന്പ്പോ ഞാനും കുട്ടികളും മാത്രള്ളൂ. അപ്പ പിന്നെ കാര്യായിട്ടൊന്നു ഇണ്ടാക്കൊന്നുല്ല. ഇന്നിപ്പോ ഇന്നലത്തെ കുമ്പളങ്ങക്കറി ഇണ്ടായിരുന്നു, വായക്കപ്പേരി ഇണ്ടായിരുന്നു, പിന്നെ ഉം കുട്ടികൾക്കത് കൊണ്ട് വഴുതന വഴുതനങ്ങ പൊരിച്ചൂ.
ആഹ് വഴ്തനങ്ങ എങ്ങനെയാ പൊരിച്ചല്?
അഹ് വഴ് വഴുതനങ്ങ പൊരിക്കല് എന്താ ആദ്യം വെള്ളത്തിലേക്ക് നുറ്ക്കിയ്ടാ അതിന്റെ കട്ട് പോവാൻ വേണ്ടീട്ട്. അത് കയിഞ്ഞിട്ട് പിന്നെ, ആഹ് ആഹ് ആഹ് ആഹ്. അത് കയിഞ്ഞിട്ട്, വട്ടത്തിലാട്ടോ, പച്ചള്ളത്തില്. വട്ടത്തിലാ നുറുക്കാട്ടോ.
ആഹ് ആഹ്.
ആഹ് അതില് മൊളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും എറച്ചി മസാലയും ഇടും.
ഏഹ് എറച്ചി മസാല ഇടണം.
ആഹ് അത് ഞമ്മളെ ഞമ്മക്കയ്ന്റെ ഒരു ടേസ്റ്റിട്ടാൻ വേണ്ടീട്ട്.
ടേസ്റ്റിട്ടാൻ വേണ്ടിയാണാ ആഹ്. ഒരു ഉപ്പും, അതിങ്ങന തിന്നുമ്പൊ ഒരു പല്ല്മ്മ ഇങ്ങനെ ഒട്ട് ട്ട്ണ അങ്ങനെണ്ടോ? അത് പൊരിച്ച് തിന്നുമ്പോ പല്ലും, നല്ല സോഫ്റ്റ് ആയോണ്ടാ?
ആഹ് കൊഴപ്പൊന്നുല്ല. അതോരോന്നു ഓരോന്നു വേറിട്ടിട്ടന്നെ കെടക്കാ.
ആഹ്.
ഉം. ഞാൻ വട്ടത്തിലാട്ടോ നുറുക്കല്. അഹ് ഞാൻ കൊറച്ച് നേരം വെക്കലൊന്നുല്ല. ഞാൻ നുറുക്കല് നുറുക്കണത് നേരെ വെള്ളത്തിക് ക്ക് നുറുക്കിടുന്നുള്ളു. ഉം ഉം.
എന്നിട്ട് പിന്നെ കൈകി ഇതാക്കിട്ട് എന്നിട്ട് ഉപ്പും
മൊളക് പൊടി മഞ്ഞപ്പൊടി എറച്ചി മസാല ഇട്ടിട്ട് ഉം ഇറച്ചി മസാല ഇട്ടിട്ട് കൊറച്ച് നേരം ഒന്ന് തിരുമ്മി തിരുമ്മ
ഉള്ളി ചച്ചത് അങ്ങനെ എന്തേ വേണോ വെളുത്തുള്ളി എന്തേ ഏ അന്നോ വേണ്ടല്ലേ എന്തിന് പോവണ്ട എന്തിന്
എന്നിട്ട് പിന്നെ എണ്ണയിലിട്ട് പൊരിക്കാ ഉം കൊറച്ചൊക്കെ വേവുണ്ട്
ആഹ ആഹ
അങ്ങനെ നിങ്ങക്ക് എന്താ കൂട്ടാ
ഞങ്ങക്ക് ചോറ് ആ മത്തിയ നി മത്തി പൊരിച്ചതും മത്തി മുളകിട്ടതും
ആഹ് എങ്ങനെ മുളകിട്ട് ഇണ്ടാക്ക
ഏയ് മുളകിട്ട് ഞാന് ഇവര് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇങ്ങനെ എന്നും കഴി ക്കുല ഇങ്ങനെ കറിയിലായാലും എല്ലാത്തിലും ഇങ്ങനെ പ്ലേറ്റിലായാലും ഉൾക്കാക്കി വെക്കും അപ്പൊ ഞാനത്
തക്കാളി ഉം
തല ഉള്ളിയും കൂട്ടൂല സവാളയും ഏതുള്ളിയും കൂട്ടൂല ഒന്നും കഴിക്കൂല അപ്പ ഞാനൻ അതൊക്കെ കൂട്ടാൻ വാണ്ടിയാണ് മിക്സിയിലൊക്കെ പാട്ണ്ട രക്കും ആ എല്ലും കൂടി സവാളയും ഒക്കെ അരക്കും അപ്പൊ നല്ലൊരു കായം ഉണ്ടാവും
ആഹ്
ആ ചപ്പാത്തി കൊതിക്കൊക്കെ കൂട്ടുമ്പോളേ ഞാനെ ല്ലുംപാടെ മിക്സിൽ ഇങ്ങോട്ട് അരച്ചൊണ്ട് ഇന്ന് ആഹ് അപ്പൊ കറി നല്ല കുറക്ണ്ടാവുംഎന്നിട്ട് പിന്നെ കടക് ഉലുവി ഇന്താക്ക ക്കിയാണ്ട്അരപ്പൊക്കെയിക്ക പറഞ്ഞാണ്ട് തക്കാളിയ ഒക്കെ അവും വേറെ ജാറിലൊക്കെ ആരിക്കും
ന്നും വാട്ടൊന്നും ഇല്ലാതെ വെറുതെ മിക്സിരക്ക ചെയ്യ
ആഹ് അച്ച് വെക്കണ്ട കൂട്ടഅരച്ചത് എണ്ണൽ കൊറച്ച് നേരം ഇങ്ങനെ വാട്ടും ആ അങ്ങനെ ഉള്ള കടുകും ഉലുവിയും കരിയപ്പിൻ ഇലയും ഇതാക്കിയാണ്ട് എന്നിട്ട് പിന്നെ ജാർന്ന് ഒക്കെപ്പാട് അയക്കലത് കൊട്ടും എന്നിട്ട് നല്ലോ ഉപ്പിട്ടാണ്ട് നല്ലോ വാട്ടും
ഉം
പൊടികളൊക്കെ ഇട്ടാണ്ട് പുളി പിഴിഞ്ഞാണ്ട്
ആഹ്
അങ്ങനെ കൊടമ്പുളി ഉണ്ടെങ്കി അത് ഇടും
ഉം ഞങ്ങൾ ഇവിടെ വാളം പുളിയ ഉപയോഗിക്ക
വാളം പുളി എലയാ ആ ഞാനും വാളംപുളി രണ്ടും ഉപയോഗിക്കും
ആഹ് ആഹ് ആഹ്
ആ ചിലവർക്ക് കുടംമ്പുളിന്റെ ടേസ്റ്റ് ഇഷ്ടണ്ടാവില്ല
ആഹ് ഞങ്ങളവിടെ കൊടംപുളി വാങ്ങല്ല ഉപയോഗിക്കൂല്ല
ഏ ഉപയോഗിക്കൂലല്ലേ ആഹ് ശരി വേഗം വരണോട്ടോ
പിന്നെ എത്രകുട്ടികളാ
രണ്ടുട്ടി കളാണ് ഉ കടേക്ക് പോവാനേ വെറുത എങ്ങനെ വീട്ടിലിരുന്ന്ണ്ടായി വീടേക്ക് പോവാ ഇന്ന്ഞായറാഴ്ചയാണ് ഇന്നെന്നാ പണി പോട്ടേ പോട്ടെ എറഞ്ഞാണ്ട്
എന്തുട്ടില
രണ്ട് ആൺ കുട്ടികളാ ആയല് ത്ത് നിക്കും പിന്നെ ഇന്ന് മയൊന്നുംല്ലല്ലോ പിന്നെ ചെങ്ങായിമാര് ഇപ്പൊ വെയിലുണ്ട് അപ്പൊ പിന്ന അങ്ങട്ട് വരല്ല് ഇങ്ങട്ട് വരല് ഒരു ചങ്ങായി ഇങ്ങിട്ട് വരും അവ ന്റെ വീട്ടൊക്ക് പോവാ അങ്ങട്ട് പോകും
അയ് ശരി
യുഡിഎഫോ സൈക്കിള് കേട്ടാനി അതപ്പ ഓന് രണ്ടാം ക്ലാസ്സില്
ആ പിന്നെ അടു മറ്റ
ആഹ് വലിയ വന് എട്ടാം ക്ലാസ്സിൽ
ആ എന്റെ കുട്ടിയും തന്നെ വലുതായിട്ടില്ല
ഏഹ് എട്ടിലാല്ലേ ഓന് ഫുട്ബോളിന്റെ എന്തോ ഇത്ണ്ട് പറഞ്ഞ് പോയിക്ക്ണ് എവിടെലും മാച്ച്ണ്ട് പറഞ്ഞാണ്ട്
ഉം
അങ്ങനെ പോവല്ണ്ട് ക്ലബ്ബിന്റെ ഗീയില് മൂന്ന് മണിക്ക് പോയിക്ക്ണ് ഉം അയിലൊക്കെ മുന്നിലാ എല്ലത്തിലും മുന്നിലാ ക്ലാസ്സില് തന്നെ ഫുട്ബോളിന്റെ ഇതീല് ടീച്ചർ പറയ്ണ് ക്യാപ്റ്റൻ ഓനാണ് അയിന് മുന്നിക്ക് പോവും എല്ലാത്തിനും ഇണ്ടാവും ആഹ കണ്ട എല്ലാ ഇതീനും എവുടെ ഒരു ഇവനെപ്പഴും പെരേണ്ടാവും മോന് ഗ്രൗണ്ടില്ന്നെ ഏക്കാരം ഇത് എവിടെയേ കുട്ട്യാള് എവിടെയോ മാച്ച് ഇണ്ട് പറഞ്ഞ് അവിട്ക്കൊക്കെ പോവും വീട്ടിലൊരാവ വീട്ടിലൊരവശ്യത്തിന് ത്തി അരി പൊടിപ്പിച്ചാനോ എന്നും കിട്ടൂല അയിനൊന്നും പോവൂല എന്നും മറ്റേത് എത്ര ദൂരൊക്കാണെങ്കിലും ചെങ്ങായിമാരൊപ്പം നടന്ന് അങ്ങനെ പോവും അത് ഒന്നും ഓര്ക്ക് പ്പല്ല ഇവിടെ എടുത്തിക്കി ഓട്ക്കേന് പോവാൻ പറഞ്ഞാല് അയിന് വയ്യ അപ്പാകെ കാല് വേദനിം
ഉം ആഹ അപ്പൊ ഓരൊക്കെ കെടന്നെ ആക്കാരം അതോല്ക്ക് അത്ര ഇതില്ലല്ലോ
ആഹ
ഹസ്ബന്റ് എവിടെ
ഹസ്ബന്ന്റ് അത് ഷോപ്പില് പോയി രാവിലേ പോവും ആ നാട്ടിൽ തന്നെയാണ്
ഉം
ഗൾഫ് ലൊക്കെ ഏയിന് കുറേ വർഷം പിന്നെ അങ്ങനെ വീട് ആയരെ പിന്നെ പോയിട്ടില്ല കൊറേകാലം അവിടെന്നെനി ആഹ ഞങ്ങളിപ്പ കൊറച്ചായി
ആഹ
പിന്നെ എന്തായി ഇങ്ങള് എന്തേം പഠിച്ചീന്യോ
ഏഹ് ഇല്ല ഞാനാകെ പത്ത് വരെ പോയിട്ടുള്ളു
ഏഹ് പത്ത് വരെ പോയി പിന്നെ പോയിട്ടില്ലല്ലേ കല്യാണം ആഹ പത്താം ക്ലാസ്സ്‌ കയിഞ്ഞ്
പത്ത്ന്ന്ന്നെ തന്നെ കല്യാണം ഉറപ്പിച്ചു പിന്നെ പത്താം ക്ലാസ് കയിഞ്ഞിട്ട് കല്യാണം
ആഹ അത് ശരി പത്താം ക്ലാസ്സിന്ന് കല്യാണം കഴിച്ച് പിന്നെ പോയിട്ടുണ്ടാവുല ആഹ് അന്ന് അങ്ങനെന്നെ പത്താം ക്ലാസ്സിന്ന് സ്കൂൾട്ട് വരാ നിക്കേല അപ്പളേ ഇണ്ടാവും കല്യാണം അന്വേഷിക്ക്ണോലും വീട്ടില് ഇരിക്ക്ണ്ടാവും ഞാൻ പറയും ഇവിടെക്കെ അടുത്ത കുട്ടികളൊക്കെ കെ എ പ്ലസ് റ്റൂ ലും ഡിഗ്രി പഠിച്ച്ണ കുട്ട്യാളൊക്കെ ഇണ്ട് വീട്ടിൽ അവിടെന്ന് ഒരാള് കാണാൻ വരുന്ന ഒന്നും ഇല്ലല്ലോ
എത്തിയാലേ അന്ന് ആറാം ക്ലാസ് ഏഴാം ക്ലാസ്ക്ക് എത്തിയാൽ വല്ല്യ കുട്ടിയായി
ആഹ അതന്നെ
ഇന്ന് നമ്മക്ക് പ്ലസ്ടുക്ക് എത്തിയോരെന്നെ ചെറിയ കുട്ട്യാളാ കണ്ണില്
ആഹ് അല്ലേ ഓലൊന്നും ആരും കാണാനും വരുന്നില്ല പറിയ കാരണം ഇണ്ടാ കൂല ഞമ്മക്കായന്ന് ഏഹ് സ്കൂളിട്ട് വരാൻ
അയി
ഭയങ്കര ഇതേന് ഇപ്പ ഞാൻ പറയും ഇവിടെ അടുത്തൊക്കെ കുട്ട്യാള്ണ്ട് ഇത്രൊക്കെ കല്യാണം കഴിക്കണായി ചിന്തിം ഇല്ല ആരും വെരെ ഒന്നും ഇല്ല
ആഹ അതന്നെ കുട്ട്യാൾക്ക് പഠിക്കണം ശരിക്കും പഠനം വാണം ശരിക്ക് ഉം
പിന്ന ഇങ്ങനെ അന്ന് വേണ്ട് കെട്ടിച്ച്ണൊര്തെല്ലേ ഇപ്പൊ പിന്നെ എല്ലാർക്കും കുറച്ചൊരു ഇത് വെ ആഹ നിയമം വന്ന് പതിനെട്ട് വയസ് ഇരുപത്തൊന്ന് വയസ്സ് പറഞ്ഞാണ്ട് നിയമോം വന്ന് എന്ന പിന്നെ അതും ഇല്ല ഞാൻ പിന്നെ പ്ലസ് ടു ഞാന് പ്ലസ് വണ്ന്നേനി കല്യാണം കഴിച്ചത് പിന്നെ ഞാനിവിടെത്ത്യാരെ പ്ലസ് ടു ഇവിടുന്ന് പോയി പ്ലസ് ടു ഫുള്ളാക്കി പരീക്ഷകെ എയ്തി ഉം ആഹ മിനിമം പ്ലസ് ടു വണം പത്താം ക്ലാസ് എവ്ടി ഇല്ലല്ലോ പ്ലസ് ടു ഉണ്ടായിട്ടും കാര്യല്ല ന്നാലും പിന്നിം പഠിച്ചണം കൊറേ ജോലിയൊക്കെ കിട്ടണമെങ്കിൽ എന്തെങ്കിലു ഒര് കിട്ടണേങ്കിൽ പ്ലസ് ടു മാത്രം പോയാ കമ്പ്യൂറും കൂടി മാണം ഞാ നാളെ ഇന്റർവ്യൂവിന് പോയിനി അപ്പൊ അയിന് കമ്പ്യൂട്ടർുണ്ടോ ഡാറ്റ എൻട്രി അത് പഠിച്ചണെന്ന് അത് പഠിച്ച അത് പഠിച്ചിട്ടുല്ല ആഹ് അങ്ങനെ എന്തേ കോയിസ് പഠിച്ചേണ്ടിരും
കാരണം പ്ലസ് ടു ഏതായാലും കഴിഞ്ഞല്ലേ
ആഹ് പ്ലസ്റ്റ് കഴിഞ്ഞാതാണ്
ഉം കുട്ട്യേളും വൽതായി സ്കൂൾക്ക് പോകവാൻ തൊട്ത്തി
ആഹ കുട്ടികൾ രണ്ടോളും വൽതായി മറ്റൊനും വൽതായി എല്ലാരും പറ എന്തേലും ഇതിന് പോയിക്കൂടെ അർതൊക്കെ കൊയിസ്ണ്ട് ആഹ് എല്ലാരും പോണ്ട് ഇന്റെ കൊറച്ച് എന്റെ ഫ്രൻസളൊക്കെ വിളിച്ചു ഇജ് പോരണ്ടോറഞ്ഞി ഒര് മറ്റേ ഈ നയിസിങ്ങിന് ഇനിക്കഷ്ട ട്ടന്നല്ല രണ്ട് വർഷത്തെ ഒരു വർഷത്തെ കോയിസ ഒക്കെണ്ട് ഫാമസി ആണെങ്കിൽ ഒരു വർഷം നഴ്സിങ്ങിന്റെ ശ കൊയിസാണെങ്കി രണ്ട വർഷം നോക്കുപർഞ് ആ പ്സ്റ്റ് കഴിഞ്ഞട്ട് ആ് അപ്പ പറഞ് ഞാൻ പറഞ് ഉമാന്റിസ് ഉമാൻറ്റീസ് ആയാലൊന്നും കുഴപ്പല്ല നൈ്സിങ് ഫാർമസൊക്കെ പഠിച്ചാന്നക്കപറഞ്ഞി ഞാൻ പറഞ്ഞി ഞാൻ എനിക്ക ഒന്നാത് ഇഷ്ടല്ല ആഹ താൽപ്പീനക്ക് ഇഷ്ടെല്ല ന്നാ അതെ ഹോസ്പിറ്റൽന് നൈറ്റ് ഡ്യൂട്ടിയ ഒക്കെ എടുക്കേണ്ടിരു ന്റെ ഒരു ഫ്രണ്ട്ന്നെ ഒക്ക് ജോലി കിട്ടിട്ട് ഇപ്പൊ കകത ഒരാ ഒരാഴ്ച എനിക്ക് പകല് മാത്രേ പറ്റുള്ളൂന്ന് അവിടെ പറയാം പറ്റ നമ്മള് ഒരാൾ ഒരാഴ്ച പകലാണെങ്കിൽ പിന്നെ ഒരാഴ്ച രാത്രിക്കണം
ഉം ഉം
അങ്ങനൊകോരോ ബുദ്ധിമുട്ട് ഓരോ ജോലിക്കുണ്ട്
അത്ണ്ട്
നിഷ്ടല്ലാതെ പട്ച്ചാന ആാവുംലലോ
ഇല്ല നമുക്ക് താല്പര്യം വേണം
ആഹ താല്പര്യമാണല്ലോ ങ്ങട്ടൊക്ക തന്നെ ബുദ്ധിമുട്ടാവു ഓളെ ഹസ്ബന്റ് സമ്മയികൂല രാത്രി പോവാന്
ആഹ് ആഹ്
ആഹ രാ അങ്ങനെ ഇഷ്ടല്ല രാത്രി പോണ റ്റല്ല നേരം വെൽത് വൈകേരം ആുമ്പോത്തേനും വീട്ടിലത്തി അങ്ങനെയാണ് കുഴപ്പല്ല
ഹം
ശ പറ്റൂല ഒന്നര ഇപ്പൊ രണ്ടിസ ച്ചെടവിട്ട് ഒരാള് പകലാണെങ്കി എല്ലാരും ഒരുപോലല്ലേ ആഹ് അപ്പൊ ആഹ്. എങ്ങനെ പറയാ ഒരാള് രാവിലാണെങ്കി ഒരാള് പകല്.
ഉം എ എന്താ എല്ലാ ഹസ്ബൻഡും ത സമ്മയ്ക്കൂലേ.
ആഹ് അതന്നെ ഞാ പറയി ഓളോടെ ക്ലിനിക്കിലെവിടേലും നോക്കിയോക്ക്. ക്ലിനിക്കിലാവുമ്പോ ഹോസ്പിറ്റലല്ലേ അങ്ങനെ എവിടെങ്കിലൊക്കെ. ണ്ടാവോല്ലോ ക്ലിനിക്കിലാവുമ്പോ വൈകുന്നേരാവുമ്പോ വീട്ട്ക്കെ
മ് പോരാലോ.
ആഹ് അങ്ങനൊക്കെ നോക്ക്ണ്ട്. പ്പ അങ്ങൻത്തോര്ക്ക് അതെ നടക്കൊള്ളു. പഠിച്ചത് വെറുതാക്കണ്ടല്ലോറയു എന്തേ നോക്കിക്കോറയു രണ്ട് വർഷം പഠിച്ച് സർ ട്ടികറ്റൊക്കെ കിട്ടി നല്ല മാർകൂണ്ട്. ങ്ങപറീം ആഹ് ആപോണം ക്ലിനിക്കിലൊന്നും ഇപ്പൊ രാത്രി നിക്കണ്ടല്ലോ.
ഞാഹ് അയന്നെ.
ആഹ് അതന്നെ നോക്ക്ണ്ട്.
ഉം.
ന്നായിക്കോട്ടെ ഞാവിളിക്കട്ടോ.
ആഹ് ഓക്കെ.